ഹലോ
ഹലോ ആഹ് കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ഹലോ ആഹ് ആഹ് ആഹ് എന്ന വിശേഷം ഇങ്ങനെ ഇരിക്കണു മഴ തണുപ്പ് കാറ്റ് ഒക്കെയ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവിടെ എങ്ങനെയുണ്ട് മഴ
മഴ കുഴപ്പമില്ല നല്ല മഴ തന്നെ ഇന്നലെ തൊട്ടേ നല്ല
മഴയായിരുന്നു ഇന്നൊന്നല്ല മഴയാ കേട്ടില്ലേ ക്ലിയറല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ കേക്കാം ഇപ്പം കേക്കാം കേക്കാ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയാല് തോന്നിയ അതാ ചോദിച്ചത്
റേഞ്ച് ഇഷ്യു ഉണ്ട് അതാ
ആഹ് ഓഹ് ഓഹ് ഓഹ് പിന്നെ വേറെ എന്തൊക്കെയാണ് എന്താ ഈ അത്താഴം ഫുഡൊക്കെ ആയോ കഴിക്കാനായോ ഹലോ
കഴിക്കാനായില്ല ആയി വരുന്നു ഏഴ് കഴിഞ്ഞല്ലള്ളൂ
ഇനി ആക്കണോ ഫുഡൊക്കെ
ഫുഡ് വച്ചു ചോറ്ണ്ട് ഉണ്ടാക്കി കറികളുണ്ട്
ആഹ് ഹാ ഹ ഞങ്ങളത് ഇവിടെ ഇങ്ങനെ മഴയും തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു പനി ജലദോഷം ഹലോ ഹലോ ഹലോ